ഉണ്ട്ണ്ട് കേക്കാം ആഹ് സമയം ഒന്ന് നോക്കിക്കോണേ ഞാന് ഇച്ചിരി തെരക്കാ എല്ലാ പ്രാവശ്യത്തെ പോലെ ഉഴപ്പല്ലേ ആഹ് അയിന കോള് വരുന്നോ വേറെ
ആഹ് ഉണ്ട് ഞാൻ കട്ട് ചെയ്ത് മെസ്സേജയക്കാം
ഹഹാ ഓക്കേടാ ആ അയ്ന്റെ എന്തോ ഒരു മുഴ ക്കം എനിക്ക് വൈബ്രേഷൻ സൗണ്ട് കേക്കാം. ആഹ് എന്നാടുക്കുവായിരുന്നു
ഞാൻ പറഞ്ഞില്ലേ കൊറ പാത്രം കഴികികൈഞ്ഞ് ഇരുക്കുവായിരുന്നു തീർന്നില്ലേ ഇതുവരെ അതൊയപ്പല്ല ആ പിന്നെ ഇന്ന് ചേട്ട അതായി പോയി നോക്കിയായിരുന്നേ മറ്റേ ആശുവത്രിയില് ആയുർവേദം
ആഹാ കിട്ട്
എനിക്ക് എനിക്കിനി ഇല്ല എനിക്കിനി എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ടേ കിട്ടോളന്ന് തോന്നുന്നു
ആണോ എനിക്ക് ആഹ് ആ മൂന്ന് മാസത്തെ സ അപ്പഴും കണ്ടാ വെക്കേണ്ടത് ആ അതാ ഞാൻ പറഞ്ഞെ ഞങ്ങളാണെ മൂന്നാ മാസത്തെ സ്കാനിംഗ് റിപ്പോർട്ട് കേട്ടാ ആയിട്ട പോയേ അപ്പൊ ആ സമയത്ത് വെക്കണമായിരുന്നു അപ്പോ എനിക്ക് നിക്ക് തോന്നുന്നു ഏട്ടയുടെ ഒരു കൂട്ടുകാരന്റെ വൈഫും ഞങ്ങളും സെയിം ആയിരുന്നേ അപ്പൊ അവര് ഞങ്ങള് പറഞ്ഞ് കഴിഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ട്ടാ അവര് പോയത് അപ്പോ അവർക്ക് ഇന്ന പോലെ കി കിട്ടീയില്ല ആളായിപ്പോയെന്ന എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് കിട്ടിയില്ല
ഹ ആളായിപ്പോയന്നോ
ആഹ് ഇഷ്ടം പോലെ ഗർഭിണികൾ ചെന്നപ്പോ അങ്ങനെ എന്തോ പറഞ്ഞ് അവർക്ക് കിട്ടിയില്ല പക്ഷെ അത് കിട്ടാത്തിരുന്നത് നല്ലതായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാ ആഹ എല്ലാസ നമുക്ക് മറ്റേ എണ്ണയും ആ അതെതെ എണ്ണ ഇപ്പോഴൊക്കെ ഇങ്ങനെ കൊഴമ്പൊകെ തേച്ച് കുളിക്കണംന്നാ പറയുന്നത്ഈ
ആ ഞാൻ ആ വെളിച്ചെണ്ണ തേക്ക്‌ന്ന്ണ്ട് ഉ
ആയുർവേദത്തിൽ നിന്ന് കിട്ടുന്ന തന്നെ മറ്റേ പിണ്ണ തൈലവാ പിണ്ണ തൈലവ അപ്പൊ അതിങ്ങനെ നമ്മുടെ ദേഹത്ത് അപ്പൊ ഈ കാലുവേദന കൈവേദന നടുവേതനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും പിന്നെ നമുക്ക് എന്നാ മറ്റേ ഗ്യാസിനുള്ള എന്തൊരു ഗുളിക അങ്ങനെ ഏതാണ്ടൊക്കെ കിട്ടും കേട്ടോ ആയുർവേദമായൊണ്ട് നമുക്ക് പിന്നെ വേറെ ചോദിക്കേണ്ട ആവശ്യ ഇല്ലല്ലോ
എന്നെ ഡിസ്ചാർജ് സ്ലിപ്പായിട്ട് ചെല്ലാൻ പറഞ്ഞന്ന് ആഹ്
അത് അമ്മടെ കുഞ്ഞിന്റെയും ഡിസ്ചാർജ് സ്ലിപ്പ് ആണ് അപ്പൊ കുഞ്ഞിന് തേയ്ക്കാനുള്ള എണ്ണ പിന്നെ നാൽപ്പാമരാതി കേരം അങ്ങനെ അതാ കിട്ട്ന്നേ അതും ഏഹ് നമ്മ ക്ക് തേക്കാന്ള്ള കൊഴമ്പ് മറ്റേലാ തെങ്ങും പൂക്കലാദി ലേഹ്യം അതൊക്കെ കിട്ടും ട്ടും ഉം തെങ്ങും പുക്കൂലാദിക്കൊക്കെ കടയിൽ പയങ്കര വെലയ എങ്ങനെ നമുക്ക്റിയത്തില്ലാത്തോണ്ടാ അത് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടാ
അങ്കൻവാടിയിടെ
ആഹ് പക്ഷെയുണ്ടല്ലോടാ നമ്മള് ഈഹ് ആയുർവേദം
ആണോ നമ്മള് ഈഹ് ആയുർവേദം കഴിക്കുബോള്ള പ്രശ്നം എന്ന ന്നറിയോ ചെലപ്പോ കുഞ്ഞിന് വയറ്റി പിടിക്കേല നമ്മടെ പാലല്ലേ അത് കുടിക്ക്‌ന്നേ
ആഹ് ഫ്രണ്ടിന് എന്റൊരു ഫ്രണ്ടിന്
ക്കങ്ങനെ പറ്റി ആഹ് അതുകൊണ്ട് ഞാനന്ന് വെച്ചാ ഈ കിട്ടിയ ഒരറ്റ സാധന കഴിചുള്ളു തെങ്ങിൻപൂക്കലാദിയൊക്കെയാണെലും ഒരെണ്ണേ കഴിച്ചുള്ളു ആഹ് കിട്ടിയത് മാത്രമേ പിന്നെ വാങ്ങിക്കാൻ പോയില്ല
ആഹ് ആഹ്
അത് ഏഹ് അപ്പം അമ്മ പറയും നമുക്ക് കർക്കിടകത്തിൽ ഇതിനും കൂടെ ചെയ്യാം അപ്പൊ കൊച്ച് ഇച്ചിരി കൂടെ ആവൂല്ലോ ഇപ്പ പാല് മാത്രല്ലല്ലോ അപ്പ കർക്കിടക മാസാകുമ്പോ ശരീരത്തിൽ പിടിക്കില്ലേ ഓടിക്കോളാൻ പറ എന്റെറെ പൊന്നെ കൊറെ ഉലിവാ കഞ്ഞയൊക്കേണ്ടേ എനിക്ക
ആഹ് അടുത്ത മാസം കർക്കിടകല്ലേ
അതെ അതെ അതെ അതെ അത്പ്പോ
ആഹ്
തോന്നുന്നു അതെ ഓ എനിക്ക് അതൊന്നും പറ്റികേല എനിക്ക് ആകെ പാടെ എനിക്ക് ലേഹിയം മാത്രം ഇഷ്ട ല്ലെ ആഹ് ഒരു സ്പൂൺ കഴിക്കരാ പിന്നെ എല്ലാ അത് കഴിഞ് പിന്നെ നിർത്തി എന്താ ഏതോ ഒരു കൂട്ടോകാണ്ട് പിന്നെയും മേടിച്ചാരുന്നു എന്നാ ച്ചേ ഞാൻ ഓർക്കുന്നില്ല
ഏഹ്
വിചാർ ഓഹ് എനിക്കൊന്നും പറ്റത്തില്ലപ്പ
ഹി ഹിഹി അലക്കവാണോ ഏഹ്
സൗണ്ട് അയ്യോ ആഹ് എന്നാ ഞാൻ സൗണ്ട് ഇല്ലാതേ ലാക്കവേ ഉഹി ഹിഹി ഹു ഹി അത് നേരം ഈഹ് പറഞ്ഞ പോലെ ഇതല്ലേ പിന്നെ ഒരു പറചോറ് തരും നമ്മക്ക് എന്റെ മേഹ് ഇപ്പൊ കഴിക്കുമ്പോലൊന്നുല്ലാ എനിക്കൊന്നാ ആഹ് കലത്തിലെ ചോറ് മൊത്തം നമ്മടെ പാത്രത്തിൽ കാണും
ആഹ് എനിക്ക് ഇപ്പഴും ഇണ്ടല്ലോ ഇന്നലെ ഇന്നുതിയായിരുന്നു ആഹ് രാവിലെ കൊഴപ്പില്ല ഉച്ചക്കും വൈട്ടും ചോറല്ലേ കഴിച്ചേ അപ്പൊ ഇച്ചിരി എപ്പഴും കഴിക്കുന്നൊലെ കഴിച്ചിട്ടും ഭയങ്കരായിട്ടും ഭയങ്കര വിഷമായിരുന്നു എന്നാ പറ്റി റ്റിയെ ഭയങ്കര വയറ് പെട്ടെന്ന് ന്നറഞ്ഞപോലൊക്കെയ്യോ പക്ഷേ കഴിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലേ കഴിച്ച് തീർന്ന് കയുമ്പോഴാണ്
ആഹ്
സ്പേസ് ഇല്ലന്ന് തോന്നുന്നേ
അയ്യയ്യോ കൊള്ളാം എനിക്ക് എനിക്കണെങ്കി ഇടക്കിടയ്ക്ക് എന്തേലും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ എപ്പഴും എനിക്കിങ് ഭയങ്കര വിശപ്പാ എന്റെ പൊന്നെ അതായത് ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് കയറി അങ്ങ് കടക്ക, കേറി കിടക്കന്ന് പറയുമ്പോ ലോട് വെള്ളം കുടിച്ചിട്ട് മുള്ളാൻ മുട്ടുന്ന അത് വേറെ, അങ്ങനെ ബാത്റൂമിൽ... പോയിട്ട് വരുമ്പോഴത്തേക്കും വെശക്കും, വിശന്ന് അടുത്ത ട്രിപ്പ് കഴിയുമ്പോ ഇത് തന്നെ റിപ്പീറ്റ്. വെളു പാകാലതൊക്കെ എണീറ്റ് തിന്ന്വേ, നമ്മൾ ഈ രാത്രി ഒക്ക് എണീറ്റ്... ബാത്‌റൂമിൽ പോയിട്ട് തിരിച്ച വരുമ്പോ വിശപ്പാ, പിന്നെ അടുക്കളയിൽ പോയി... ചായ ഉണ്ടെങ്കി ചായ, ആണല്ലെ? അയ്യോ! നിനക്ക് മസില് കേയറിയോ? അത് കേക്കട്ടെ?
ആഹ്, മുട്ടിന്റെ, ആഹ. മുട്ടിന്റെ താഴെ വരെ... ഒരുപാടൊന്നു ഇല്ല. കൊറച്ച നേരത്തേക്ക്, എണീറ്റ് നിക്കുമ്പോഴേക്കും മാറിക്കോളു.
ഏഹ്, ഞാനാണങ്കി ഇവിടുന്ന് ഏഴാം മാസം വീട്ടിൽ പോയി ബാലഗ്ര. അല്ല എന്റെ വീട്ടിൽ പോയേ അന്നേരത്തേക്ക് അവിടെ അടുത്ത് വീടിന്റെ അടുത്തരു മരണം ഉണ്ടായി.
ആഹ്
ആഹ്, അപ്പൊ തൊട്ടടുത്താ അപ്പം ഈ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ ഈ പറയും പോലെ പാട്ടൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആഹ് അപ്പൊ എപ്പോഴും അപ്പൊ നമ്മുടെ വീട്ടില് അവർക്ക് ആഹാരൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്ക് അതൊരു ബുദ്ധിമുട്ട്, അപ്പൊ എന്നാന്ന് പറഞ്ഞാല് എനിക്കപ്പം കെടക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് ആ ഒരു പിന്നെ രാത്രി കക്കാന ഒന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ ചേച്ചിടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ നമ്മള് തന്നെയല്ലേ കെടക്കുന്നെ. എന്റെ പൊന്നേ മസില് കേറി അയ്യോ സാൾ അത ഏട്ടായിയാ തിരുമിത്ത ഇതിപ്പോ ആരു ഇല്ല ന്റെ അമ്മൊ. ഒരു വിധത്തി ഇപ്പറ് ഇപ്പൊ കാല് വച്ച് ചവിട്ടിത്തിരുമ്മാനൊന്നും പറ്റത്തില്ല, നമക്കിങ്ങനെ വയർ ഇങ്ങനെ ഇരിക്കുവല്ലെ. എങ്ങനെ ഉണ്ടാകു ഒരു വിധത്തി. ആഹ്, എങ്ങനെ എടക്കാ, അലഞ്ഞി തിരിമ്മി ഒരു വിധത്തിൽ ഇറക്കി. ചവിട്ടി എങ്ങനെയോ തിരുമ്മി ഇറക്കിയ പുറകെ, അടുത്ത കാലേലും പടാന്ന് കേറിക്കളഞ്ഞു. അതായത് രണ്ട് കാലേല് എൻ്റെ അമ്മേ അതോ ഏറ്റവും വല്യ വിറ്റെന്താന്നറിയോ? ഡെലിവറി ടൈമില് ഡെലിവറി ടൈമില് അവർ പറയും പ്രഷറ് ചെയ്യ് പ്രഷറ് ചെയ്യന്ന് പറയും. പണ്ടാറമാസ സ്ലീല് കേറി ഞാന് എന്നിട്ട് ഞാൻ എന്നിട്ട് മറ്റേ സിസ്റ്ററും, അപ്പം നൈറ്റ് ആയോണ്ട് ഒരു സിസ്റ്ററും ഡോക്ടറു ഉള്ളൂ, പ്രൈവറ്റ് ഹോസ്പിറ്റലില. അപ്പൊ അവരെയുള്ള... സിസ്റ്റർ എനിക്ക് ഹെല്പ് ചെയ്യാൻ വരും മസിൽ തീരുമും, അപ്പൊ ഡോക്ടറെ സിസ്റ്റ റ്ററേ അത് ഇത് അവസാരം ഡോക്ടർ നിങ്ങള് ആദ്യം ഒരു തീരുമാനത്തിലെത്താൻ. ഞാൻ പറയും മസില് കേറി മസില് കേറി തിരുമ്പ് തിരു തിരുമ്പ് പറയും. എടാ മസില് കേറ നമ്മുടെ ജീവം പോവല്ലോ. അയ്യോ
അതെ, പിറ്റേ ദിവസം നോക്കുമ്പം. ആഹ്, കേറിയ അത്രേം ഭാഗത്തില്ലെ? ഭയങ്കരായിട്
ആഹ് ഒരു ആ ഒരു ഇത് കാണും, ഒരു കരിനീലി പ്പ് പോലൊക്കെ വരും. അയ്യൊ അതെ. എല്ലാം നശവാ, എല്ലാം നമക്കാ. ഓഫ്
അതെ, എനിക്കാണെങ്കി ഇപ്പൊ മെറ്റേണിറ്റി പില്ലും ഇല്ലാണ്ട കിടക്കാനും പേടിയ, ഭയങ്കരായിട്ട് വയറർങ്ങു തോന്നെ തോന്നും, അങ്ങനെ ഒരു വെഷ
ആഹ്, ഞാൻ അ ഞാനാ പില്ലോ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ? ഞാൻ ഉള്ളതോണ്ട് ഇങ്ങനെ ഇതായിട്ട് ഞാനാണെ ഇച്ചിരി ഇങ്ങനെ അതായത് പകുതി ചെരിഞ്ഞ് കമന്നൊര് വല്ലാത്ത രീതിക്കാ ഞാൻ കെടന്നോണ്ട് വര്
ഏ ഈ കഴിഞ്ഞൂസം അമ്മ എന്നോട് പറഞ്ഞാര്ന്നേ മറ്റെ എണീറ്റിട്ട് സൈഡ് തിരിഞ്ഞ് കെടക്ക്ന്ന കേസ് ഏ പക്ഷെ എനിക്കങ്ങനെ കെടക്കാ അറിയത്തില്ല അതെ
ക്കാദ്യം തൊട്ടേ ചെയ്യണ്ടവര് മാക്സിമൊര് അഞ്ചാം മാസം തൊട്ട് സ്റ്റാർട്ടെയ്യണ്ട കാര്യാ ഇതൊക്കെ
അതെ
അത് കൊള്ളാ
എനിക്ക് പക്ഷേ എണീറ്റിട്ട് അമ്മ മറ്റേ സൈഡിലോട്ട് കെടക്കാൻ അറിയത്തില്ല
ഏഹ് ഞാനെന്നാ വന്നാലും ആഹ്
കെടത്തിട്ട്
ആഹ് ഞാനും അങ്ങനെള്ളു അല്ലെങ്കി എന്നയ്യുന്നറ്യോ തിരിഞ്ഞ് കെടക്കണംന്ന് പറയ്മ്പൊ എണീറ്റ് ബാ ത്രൂമി പോയിട്ട് വെരും അപ്പ പിന്നെ സൗകര്യായിട്ട് കെടക്കാലോ അങ്ങനെ ചെയ്യാര്ന്നു നിനക്ക് യൂറിൻഫെക്ഷനൊന്നും അങ്ങനെ ഇല്ലല്ലോ അല്ലേ നോക്യാര്ന്നോ ആഹ് എനിക്കാണെ യൂറിൻഫെക്ഷന് ഷുഗറ് ഉം ഭയങ്കര പരിപാടിയാര്ന്നു
ഞ്ഞി ചെല്ലുമ്പെ ഷുഗറൊക്കെ നോക്വായിരിക്കും അല്ലേ
ആഹ് ഇനിയിപ്പം ലാസ്റ്റായില്ലേ അത് അറിയത്തില്ല എനിക്കാദ്യം തൊട്ടേ നോക്കുന്നുണ്ടായിര്ന്നേ അത് കൊണ്ട് ആ ഒരു മൂന്ന് മാസായപ്പ തൊട്ടേ നോക്കുന്നുണ്ടാര്ന്നു
എനിക്കാണെങ്കിണ്ടല്ലൊ ഗ്ലൂക്കോ ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല ആഹ്
ടെസ്റ്റ്
ആഹ് അതെനിക്കറീല അത് എങ്ങന്യാ പ്രൊസസ്സ് പർഞ്ഞേ ചെ
നമ്മളെ ബ്ലഡ്ട്ത്ത് കൊട്ക്കും ഡബിൾ മാർക്കർ ടെസ്റ്റ്ന്ന് വെച്ചെയ്ഞ്ഞാ എനിക്ക് തോന്നുന്നു അഞ്ചാം മാസം എന്തോ ആണ് തോന്നുന്നു ഈ അനോമൽ സ്കാൻ ഉണ്ടല്ലോ അഞ്ചാം മാസ്ത്തെ അയ്ന്റെ ആ ബാക്കിയിട്ടുള്ള ഇത് അതായത് കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലൊക്കെണ്ടെങ്കി നമുക്കതിലാറിയാന്നാ പറയ്ന്നേ
ആഹ് ആം അൻ അ അഞ്ച് ച്ചെള്ളെ പ്പ അത് ചെയ്താരം തോന്നി അഞ്ചിന അത് കഴിഞ്ഞിട്ടല്ലേ മറ്റേ ഗ്ലൂക്കോ ടെസ്റ്റ് ചെയ്യുന്നേ
ആണെന്ന് തോന്നുണു ആ
അതെ അപ്പൊ ഞങ്ങളഞ്ച് വെരെയാണ് ആദ്യം കാണിച്ചാശുപത്രി കണ്ടത് പിന്നാറാം മാസം തൊട്ട് ഇവിടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയത് ആഹ് ഞ്ഞി അതുകൊണ്ടാണോ അതോ ഈ ഡോക് ടർന്റെ സ് രീതി അങ്ങനാണോ എന്നൊന്നും അറിയത്തില്ല ഇത് വെരെ ചെയ്യിപ്പിച്ചില്ല ഉം
അ ഇനിപ്പോ അതൊക്കെ ആ ഒര് സമയത്ത് ചെയ്യുന്ന അതോണ്ടായിരിക്കും ആ അഞ്ച് അഞ്ചൊന്ന് അഞ്ചാ ഒര് സമയത്താ ചെയ്തോണ്ട് ഇരിക്കുന്നേ ഉം ആഹ് എന്തായാലും കൊഴപ്പൊന്നുല്ലാതെ എല്ലാം നടന്നാ പോരെ നമ്മക്ക് അതാണ് പിന്നിം നമ്മക്ക് ബില്ലിന്റെ കാര്യോർക്കുമ്പഴാണ് ഞാനാണെങ്കി ഓ നോർമലായ മതി ബില്ല് ഭയങ്കരാവു ആയിരിക്കും പ്രൈവ റ്റും കൂടല്ലേന്നൊരിതായിര്ന്നേ
ആഹ്
ചുറ്റുവട്ടങ്ങളില്ല ആശുപത്രിയില് എല്ലാം ഭയങ്കര കൊറവായിരുന്നു
ആണല്ലേ ഉം
പറയും ഇത്ര ഇത്ര അപ്പൊ ഞാൻ പോയത് ഒരൊറ്റപ്പെട്ട ആശുപത്രിയാ അയ്ലങ്ങനെ വെല്ല്യ ഇല്ലാതെ ഇരുന്ന ഒത്തിരി പേരന്ന് ലീവില് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരി ക്കൊള്ളൊരിതാണേ അന്നേരം ഈ പറഞ്ഞ പോലെ വലിയ തെരക്കോ ഒന്നും വരിയേല്ല അങ്ങനത്തവർ നമ്മള് മാക്സിമം പിഴിയുന്നു പ ക്ഷെയില്ലായിരുന്നു കേട്ടോ നോർമലി ഒന്ന് പക്ഷെ അതില് ഒരു അയ്യായിരം രൂപ മറ്റ് നമ്മളീ നോർമൽ ഞാൻ പറതില്ലേ അവര് മാക് സിമം ശ്രമിച്ചിട്ട് നടന്നില്ല മറ്റേ ഈ വാക് ക്യൂം ഒക്കെ വെച്ചിങ്ങനെ വലിക്കും ഒരു പട്ടം പോലത്തൊരു സ്
എടാ ഒരു കോള് വരുന്നു ഞാൻ വിളിക്കാവേ
ആഹ് ആഹ് ഓഹ് ശെരിയടാ ശരി ശരി ആഹ്
ആഹ് ഉം